ആഹ് എന്താ പാടിസ് സുഖല്ലെ
ആഹ് സുഖം ആഹ് സുഖല്ലേ
സുഖാണ് ങ്ങ പോണ് ഇന്ന് മഴല്ല ഇന്ന് നല്ല വെയിലാ
ആഹ്
ആഹ് ഉം ഉം ഉം ഉം ഉം
ചെറിയ കുഞ്ഞുണ്ട്
കുട്ടിണ്ട് കുട്ടിണ്ട്
ആഹ് എത്ര മാസായി
ഏഹ് ഒന്നര വയസായിക്കണ്
ആണോ
ആഹ് ഉറങ്ങി എണീറ്റിട്ടുള്ള ആ ഇയ്യാൾക്ക് എത്ര കുട്ടികളാ
ഒരാള്
ഏ എന്ത് കുട്ടിയാ ആ എത്ര വയസായി
അവന് ഒമ്പത്
ഒമ്പത് വയസായാല്ലേ അവൻ തന്നെ ഉള്ളൂല്ലേ ഉം വേറെ വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല
ഇല്ലല്ല ആ ആ ആ പിന്നെ എന്ത് ചായുട് ച്ചോ
ആ ചായ കുടിച്ചു ഒരു കുട്ടിയേള്ളൂ
എല്ലാ മൂന്നാള്ണ്ട് ആ മൂന്നാൺകുട്ടിയളാ ആ നിർത്തിം ചെയ്ത്
ഇനിക്ക് പെൺകുട്ടിളായിരുന്നു
ആ ഇനിക്കും പെൺകുട്ടിളെ തന്നെ ഇഷ്ടോ എന്ത് ചെയ്യാപ്പൊ പടച്ചോൻ തര്ണ്ടേ
ആ കണ്ണെഴുതി പൊട്ടൊക്കെ ഇട്ട് കുത്തി നടപ്പിക്കാനൊക്കെ ങേ ഹെ എന്റെ ചേച്ചിക്ക് മൂന്നും പെൺകുട്ടികളാ അപ്പ ഞാനിങ്ങനെ പറയും
അതെ ആ ചെലര് യുവു പെണ്ണായിട്ടും ചെലർക്ക് ആണായിട്ടും കൊടുക്കും ഉം ആ അതാ രണ്ടും കിട്ടും ചിലർക്ക് രണ്ടും കിട്ടും ഹസ്ബൻഡന്റ് ആ അ അത് ശരിയാണ് ശരിയാണ് ശരിയാണ് ഹസ്ബൻഡ എന്താ വർക്ക് ചെയണ്?
ഡ്രൈവറ ഓട്ട്രോഷ എല്ലാം എല്ലാ വണ്ടിയോടിക്കും.
ആഹ് ആ ആ ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ? എന്തൊക്ക ഇന്നിതാണ് എന്തെലൊക്കെ വർക്കിനൊക്കെ പോയികൂടെ കു ട്ട്യക്ക വൽതായില്ലേ?
ഞങ്ങടെ ഇവിടെ ഉണ്ടല്ലോ ബസ് അങ്ങനെ ഇല്ലേ രാവിലെ എട്ടേ മുക്കാല ഒരു ബസ് വന്ന പിന്നെ അത് രണ്ട് പത്ത് മണിക്കുണ്ട് രണ്ട മണിക്കുണ്ട് പിന്നെ അഞ്ചു മണി അങ്ങനാ അപ്പം നമ്മൾ വൈകിയൊക്കെ വന്നാ പിന്നെ ബസിൽ ഓട്ടോ എടു ത്തുവരാൻ നല്ല പൈസയാ.
ആഹ്
ആ അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടൊ ക്കെ ഒള്ളുകൊണ്ട് പോയില്ല.
ആ ആഹ് ആഹ് ആ എന്തൊക്കെ എന്തിനൊക്കെ വർക്കിന് പോയിന്ന്?
ഞാൻ ഹോസ് െ വർക്ക് ഞാൻ ആ വർക്കയ്തിരുന്ന് അപ്പൊ ന്തൽമണ്ണയില്
അ ആ ആ വീടക്ക വീട് വീടൊക്ക പെരിന്തൽമണ്ണ അടുത്തായിട്ടൊക്കെ വരോ
ആഹ അവിടെ അടുത്താ അപ്പൊ ഇത് കൊറ എന്താ പാലക്കാടിന്റെ അവിടെ അതും കഴിഞ്ഞട്ട് പോകണം അപ്പം തയോണ്ട്
ആഹ ആഹ പിന്നെ എന്താണ് കുട്ടി പ്പം എത്ര ക്ലാസ്സിലാ മോന്
അവന അവൻ മൂന്നില് ആ കൊറോണ ആയണ്ട് ഒരു വർഷം വിട്ടില്ല
ആഹ
സമയത
ആഹ ആഹ അങ്ങനെ ആഹ
ആഹ ഉ
പിന്നെ ന്തൊക്കെ വിശേഷ ങ്ങള് അല്ലാ വൈകുന്നേരം ചായ
ഇങ്ങള്
ഇന്റെടുത്ത്
സ്കൂളൊക്കെ
ആഹ് സ്കൂൾ അട്ത്ത്ണ്ട് സ്കൂൾ അട്ത്തുണ്ട് പഷേ തൊട്ടടുത്ത് ആ സ്കൂളെല്ല മക്കൾ പഠിക്കുന്നത് ഒരാൾ കോട്ടക്കല പഠിക്കുന്നത് എന്റെ വീട് തിരൂരാണ് കോട്ടക്കല ഒക്കെയാണ് പഠിക്കുന്നത് ഒരാള് ഒരാള് പിന്നെ ബടെ അടുത്ത സ്കൂള് മീഡിയത്തില പഠിക്കുന്നത് മറ്റാള് ചെറുതാണ് ഒന്നര വയസ്സാ ചേർത്തിട്ടില്ലല്ലോ ആഹ ആ വൈകുന്നേരം കടിയൊക്കെ ഉണ്ടാക്കോ
കടി ചെല ദിവസം ഉണ്ടാക്കും ആ എന്താ അവന അങ്ങനെ ബേക്കറി ഐറ്റംസ് ചെലപ്പോ ഇങ്ങനെ ചേട്ടായി ഈ കടേ പോകുമ്പോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരും പഴം പൊരിയോ അങ്ങനെ എന്തെലുമൊക്കെ
ആഹ ആഹ് ആഹ് ആഹ വീട്ടിലെ അച്ഛനും അമ്മക്കെ ഉണ്ടോ എല്ലരും ണ്ടാ വീട്ടിലാരൊക്കെ ഇണ്ട് അലോ ഹലോ കേക്കുന്നില്ലേ ഹലോ ഹലോ കേക്ക്‌ ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട് ണ്ട് ആ ആ വീട്ടിൽ ആരൊക്ക ഉണ്ട് അ വേറെ
ആരുമില്ല ഞങ്ങള് മൂന്ന് പേര് മാത്രേ ഉള്ളൂ
അതെ അപ്പൊ അച്ഛനമ്മൊക്കെ-
അതേ അതാണ് അച്ഛും അമ്മയും വേറെ അവിടെ- ആ ആനിയന്മാര് രണ്ടു പേരുണ്ട് അവരുടെ കൂടാ
അതെ അതെ ആ ആഹ് ആ ആ അതെ ആ നിന്റെ വീട്ടിലരൊക്കെയുണ്ട്
എന്റെ വീട്ടിൽ അച്ചാച്ചനും അമ്മയുണ്ട് പിന്നെ ചേച്ചി എന്റെ വീട്ട- ഇല്ല ചേച്ചിന്റെ ഹസ്ബന്റ് മരിച്ചു പോയി അപ്പൊ ചേച്ചി എന്റെ വീട്ടില ഞങ്ങള് മൂന്ന്-
ആ ആഹ് ആഹ് ആഹ് അത് ശരി
ആഹ് ആഹ് ആഹ് ആഹ്
രണ്ട് ആൺകുട്ടികള് എനിക് ക്ക് ഒരു ആൺകുട്ടി ചേച്ചിക്ക് മാത്രം മൂന്ന് പെൺകുട്ടികള്
ആഹ് ആഹ് അപ്പൊ ചേച്ചിന്റെ കുട്ടികളൊക്കെ ഇങ്ങടുത്തന്നെയാണ് എല്ലാരും കൂടിയാ
ആ വീട്ടി സ്കൂൾ അടയ്ക്കുമ്പോ എൻറടുത്ത് വെരും അല്ലാത്തത് അവര് എന്റെ വീട്ടിത്താ അമ്മേൻ്റെ അടു ത്ത്
ആഹ് ആഹ് അവിടെ ആഹ് ആഹ് അത് ശെ ഉം ഇഞ്ഞി ഇന്ന് മഴ
ഇന്ന് മഴയില്ല ഇന്ന് മഴയൊക്കെ വന്നിരുന്നു, പക്ഷെ പോയി, രാവിലെ ഇങ്ങനെ ചെറുതായിട്ട് ചാറും ഒക്കെ ചെയ്തിരുന്നു. ഏ ഒരു എ എട്ട് മണിയൊക്കെ ആയ സമയത്ത്
ആ ശെരി ആ ഇന്ന് രാവിലെ ഇവടെ നല്ല മഴയേന്ന് ഇപ്പഴൊക്കെ നല്ല വെയിലാ.
നല്ല ആകാശം തെളിഞ്ഞാ കെടക്കുന്നെ.
ആഹ് ആഹ് ആഹ്
ഉം ചെറിയ കുഞ്ഞ് വഴക്കുണ്ടാവലു
ആഹ് ആഹ് ചെറിയ കുഞ്ഞ് ഓൻക്ക് ഒർങ്ങി എണീച്ചാലൊരു ഒരു മഞ്ഞള മുജലാണ് ആൾക്ക്
ആഹ് ആഹ്
ഓൻക്കിപ്പൊ ഉറങ്ങി നീച്ചിട്ടാണ് ആഹ് ആഹ് മൂത്ത് അവര് നോക്കൂല അവർക്ക് കൊറച്ചേരൊക്കെ നോക്കും എല്ലാരും ടി വി ആണ് ഉസ് കൂൾ ലീവില്ലാത്ത സ ലീവ്ള്ളോസ്സാണല്ലോ ഇന്ന് അപ്പൊ ടി വി കാണലും ഫോൺമ്മ കളിയും അതൊക്കെ തന്നെയാണ് കുട് കുട്ടിയ നോക്കാൻ പറഞ്ഞ നോക്കാനൊക്കെ ഭയങ്കര പാടാ
എനിക്ക് കളിക്കാൻ ആരുല്ലേ ഞാൻ പറഞ്ഞു നീക്കൊണ്ടോയാ നീപ്പൊ നോ
അത് ആഹ് നോക്കുന്നൊക്കെ പറയൺ നോക്കൂല്ല്യ അവര്
ആഹ്
ഉം ആ വീട്കളൊക്കെ ക്കെട്ത്തൊക്കെണ്ട് ഞങ്ങട് സ്വന്തായിട്ട് റൂമ് വീടാണെ നമ്മക്ക് ഹസ്ബന്റിന്റെ തറവാട് വീടും അട്ത്താണ് പിന്നെ ഹസ്ബന്റിന്റെ അനിയന്റെ വീടും എട്ത്താണ് പിന്നെ വേറെ വീടൊളൊക്കെണ്ട് എട്ത്തെട്ത്തൊക്ക വീടെളൊക്കെണ്ട്
ഞങ്ങൾത് അട്ത്ത് വീട്ണ്ട് ത റവാട് വീടൊക്കെ ഇച്ചെരെ കൊർച്ച് പത്ത് മിനിറ്റ് നട്ക്ക്ണം അങ്ങനെ അനിയമ്മാരുടെ കല്യാണം കയ്ഞ്ഞ് ട്ട്ല്ല അങ്ങനെ
ഉം ഉം ഉം ഉം ശെരി താ പിന്നെ ഏ ഭർത്താവിന്റെ പെങ്ങന്മാരെ ക്കണ്ടാ
ഇല്ല അവര് മൂന്നാങ്കുട്ട്യാളാ
ആ ഇന്ന് ലഞ്ചിനെന്താ സ്പെഷല്
ഇന്ന് സ്പെഷ്യല് പ്രത്യേകിച്ച് അങ്ങനൊന്നു ഇല്ല കടച്ചത്തി കറിയുണ്ട് ഇന്നലെ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പൊറത്തു പോയിരുന്നു അതുകൊണ്ട് ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ല
പൊറത്തെന്ന് കഴിച്ചാ പിന്നെ രണ്ടീ സം പട്ടിണി കെടക്കണോല്ലോ ഏ ഹെവി ഫുഡ് കഴിച്ചാ പിന്നെ രണ്ടീസത്തിനൊന്നും കഴിക്കരുതല്ലോ
ഇതിപ്പോ മ ന്തിയാ കഴിച്ചേ അപ്പൊ ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ല ഇന്ന് സാധാ ചോറ്
ആ ശരി ആഹ്. ആഹ്. പിന്നെ പിന്നെ എന്തൊക്കെയാ എന്താണ് അവിടെ അടുത്ത് ഇങ്ങനെ എടക്കൊക്കെ ഏ വിനോദയാത്രക്കൊക്കെ പോക്കുണ്ടോ
വിനോ അങ്ങനെയൊന്നും പോവത്തില്ല എന്താ നമ്മള് അ അങ്ങനെ കൂട്ട കുടുംബത്തിന്നൊക്കെ വല്ലപ്പോഴുംങ്ങനെ പോവുംങ്ങനെ വഷത്തില് ഒന്നൊക്കെ പോവും. അങ്ങനെ പിന്നെ ഇപ്പം പോണന്ന് പറയ ചെറിയ പാർക്കൊക്കെ കുഞ്ഞഞ് പാർിലൊക്ക പോകും അങ്ങനെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്. ആഹ് ശെരി ആഹ് എടുത്ത കടലേ ണ്ടോ?
കർടലില്ല. എന്താ ഞങ്ങള് ഞാൻ ആദ്യായിട്ട് കടൽ എറണാകുളു ഇവിടെ പാലക്കാട് കടലില്ലല്ലോ?
ഉം ഉം ഉം ഉം മ് ഉം അതന്നെ പാലക്ക അതെ ഞങ്ങള് അട ത്ത് ഇവിടെ കടലൊക്കെണ്ട് കടലാന്ന് കടലാണാ അനക്ക് ല്ല തിരൂര നമ്മുടെ കൂട്ടായ് കൂട്ടായി ഭാഗത്തൊക്കെ ആയിട്ടേ
ആഹ് വീട്ടില് പൊന്നാനീന്ന് മീനൊക്കെ പിടിച്ചൊണ്ട് ഇങ്ങനെരും അപ്പോ ഞാനിങ്ങനെ ആ
ആഹ പൊന്നാണി ഞങ്ങൾക്ക് എടുത്ത് തന്നെയാണ് കൊറച്ചും അ ഞങ്ങള്ൾ പൊുന്നാനിക്ക പോക്കണ്ട്
ആ പൊന്നാനിന്ന് മീനൊക്കെ പിടിച്ചച്ച് ഇങ്ങനെ വരുമ്പോ വാങ്ങാനണ്ട് പൊന്നാനി മീൻൊക്കെ പറഞ്ഞു വരുമ്പോ
ആഹ് മീനൊക്കെ കൊണ്ടർ ല്ണ്ട് അവിട്ന്നാട്ട് കൊണ്ടർ ല്ണ്ട്
എന്താ പെരുതൽ മണ്ണക്ക് കൊണ്ട രൽ വീടിനടുത്ത്
ആഹ ആഹ് ആഹ ആ ശരി
ഏ
ആഹ ആഹ ആഹ ആഹ് അത് ശരി ഉം
ചെമ്മീനൊക്കെ കിട്ടല് അവിടെ കിട്ടത്തില്ലേ
ആഹ ഇവിടെ്യാൻീൊക്കെ കിട്ട മീന ഒന്ന പഞ്ചല്ല ഞങ്ങൾ ട് മീനൊന്നും പഞ്ചല്ല
പുളി യാ ഇടാ
ഏ സാധാ വളം പുളിയിടും പിന്നെത കളിയും പച്ചമുളകും അങ്ങനൊക്കെ
ആഹ ഞങ്ങള് കൊടുമ്പുളിട
നല്ലോ പാലക്കാട് ഭാഗത്ത്നല്ല ണ്ടാവുയ്
ആഹ പിന്നെ ഞാ ഞങ്ങള് സാധാ മീൻകറി കോടംപുളി ഇട്ടാണല്ലോ വെ കാ
ആ അതെ അതെതന്നെ നിങ്ങള്കിഷ് ത്തിൻസാവുലെ
ആ ആ
ആ ങ്ങളെ സ്പെഷ്യൽ ഇതല്ലേ ഡക്
ആ ആ അപ്പൊ കൊടമ്പുളിട്ടാവ ക
ആ ആ അത്ഥ രി പിന്നെ രാത്രിയിലേക്ക് നേരത്തെകെടുക്കോ ഗഹ
രാത്രി ചെലപ്പോ നേ നേരത്തെ അങ്ങനെയല്ല ഒമ്പതരൊക്കെ ആവുമ്പോ എന്തായാലും ടക്കും രാവിലെ എട്ടേക്കാൽ ആകുമ്പോഴത്തേക്ക് ഇവര് പോ സ്കൂളിൽ പോണ്ടോണ്ട് ഓരോന്ന് ഓരോന്നന്ന് റെഡി ആക്കേണ്ടത് കൊണ്ട് ണ്ട്
ആ ആ അ ശരി ആ ആ ആ ആ
ങ്ങനൊക്കെ പോയാൽ മാത്രം വൈകും മാത്രം
ആ ആ ആ ആ
സിനിമകാണൻ പോവാറുണ്ടോ
സിനിമ ഇടക്കൊക്കെ പോ ക്ക് ണ്ട് ആ മം ങ്ങളോ
ഞങ്ങൾ ഇപ്പൊ പോയിട്ട് കൊറയായി എനിക്ക് സിനിമ അവിടെ പോയി ഇങ്ങനെ കൊറെ നേരം കുത്തിപ്പ ഇരിക്കുന്ന ഇഷ്ടല്ല ടി വി വന്ന് കാണുന്ന ഇഷ്ടം
ആ ന്ന ഓക്കേട്ടാ ഓക്കേട്ടാ